ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ഹലോ
കേൾക്കാവോ ഹലോ പറയുന്ന കേൾക്കുന്നില്ല ഹലോ കേൾക്കാവോ
ഹലോ
കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ?
ഹലോ
ഹലോ
പറഞ്ഞോളൂ
ആഹ് ഇപ്പൊ കേൾക്കാവോ?
ആഹ് ഇപ്പ കേൾക്കാ പറഞ്ഞോളൂ പറഞ്ഞോളൂ
ആഹ് എനിക്കും ഇപ്പഴാ കേൾക്കാൻ പറ്റുന്നത് റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നം ആയിരിക്കാ
ആതന്നെ
പിന്നെ എന്ത് ചെയ്യുവായിരുന്നു
ഇപ്പോ നമുക്ക് പഴയ കാലാവസ്ഥയിൽ നിന്ന് ഒരു പുതിയ കാലാവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാന് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പറമ്പുകളിൽ നിൽക്കുന്നൊക്കെ നമ്മുടെ ചെടികളെ ഒക്കെ ഒന്ന് നോക് ക്കി അതിനെ ഒന്ന് പരിപാലിക്കുകയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചെയ്യുവായായിരുന്നു നമ്മളെ എത്ര തന്നെ നമ്മള് ആ ഒരു വേനൽക്കാലത്ത് നമ്മൾ ഒഴിക്കുന്ന ജലത്തിന്റെ ആ ഒരു ലഭ്യതയും ട്ട് മണ്ണ് ഔ ഏറ്റവും ഞാൻച്ചിക്കായിരുന്നു പോയി ഒരുപാട് മൊത്തം മാം രീതി നമ്മുടെ വീടുകളിലോ പറമ്പക്കാ ളിലോ ഗ്രും പച്ചക്കറികളും അങ്ങനെയുള്ളത് ഒക്കെ ഞാന് വെക്കാറുണ്ട്. അപ്പൊ ഓരോ ചെടികൾ കൊണ്ടും നമ്മൾ അതിന്റെ അടുത്ത് പോയിനിന്ന് നമ്മൾ അതിനെ പരിപാലിക്കുകയും ക നമ്മുടെ മണ്ണ് ആഹ് ഒരു ഒരു കുളിർമ അല്ലെങ്കിൽ നമ്മുടെ ആഹ് ഒരു നമുക്ക് ആഹ് സന്തോഷം ഇപ്പോഴും നമുക്കൊരു ഇപ്പോഴും നമ്മുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഞാൻ. ഓരോ സ്കൂൾ വിദ്യാർത്ഥികളോടും അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളോടുംഞാൻ പറയാറുണ്ട്. നമ്മളെ ഒരു ഒരു കുട്ടി ആഹ് ഒരു വീട്ടിൽ നിന്ന് ആഹ് ഓരോ വീടുകളിൽ നിന്ന് ഓരോ കുട്ടിയാണെങ്കിലും. ചെറിയ തൈകൾ ചെടികളിലെ തൈകളോ അതിന്റെയൊക്കെ നമ്മള് സ്കൂളുകളിലോ നമ്മള് പോകുന്ന വഴികളിലൊ ക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ പ ഭാവിയിൽ എന്തുമാത്രം നമുക്ക് നമ്മുടെ നമ്മുടെ പരിസ്ഥി സ്ത്രീയെ നമുക്ക് മുന്നോട്ട് സംരക്ഷിച്ചു കൊണ്ടുപകാനുള്ള ഒരു ഏറ്റവും നല്ല ഉപാധിയായിട്ട് ഞാനത് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ വനങ്ങൾ നശിപ്പിക്ക. മരങ്ങൾ മുഴുവൻ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്ന ഒരു പ്രവണത കാണറ്ട് അതുകൊണ്ട് തന്നെ ഇത് പരിസ്ഥിതിക്ക് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു സംഭവമാണ് വനനശീകരണം ഈ മരങ്ങൾ ഈ വൃക്ഷങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ജല ത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ മഴ നമുക്ക് ഇപ്പൊ കിട്ടുന്ന കിട്ടുന്നില്ല എന്നുള്ളഒരു. പരാതി എല്ലാവരും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെ ചെയ്യുന്നതാണ് എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ച്. അവിടെ ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വന്നതോടു കൂടിയാണ് ഇത്തരം ഈ ദോഷ വശങ്ങൾ നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് വനശീകരണത്തിനെ കുറി ച്ച് പറയാനുള്ളത്.
തീർച്ചയായും നമ്മള്. നമ്മള് ഓരോ മരവും വെട്ടി മുറച്ച് കളയുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ ഭാവിയെ തന്നെയാണ് നശിപ്പ പ്പിക്കുന്നത് അതിനുള്ള തെളിവുകൾ ഇപ്പോഴ തന്നെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചൂട് എത്ര തന്നെയായിരുന്നു. മനുഷ്യൻ തന്നെ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിയല്ലേ? അതുപോലെ തന്നെ ഈ വനം നശിക്കുമ്പോൾ അവിടുന്നുള്ള ജീവികൾക്ക്. വാസസ്ഥലം ഇല്ലാതാവുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ട കാഴ്ചയന്ന് പറഞ്ഞാൽ വീടുകളിൽ വരെ പാമ്പ് കേറി പാമ്പിനും വാസസ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീടുകളിൽ തന്നെ പാമ്പ് കേറുന്നത് അത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. പിന്നീ പുഴയുടെ തീരത്തൊക്കെ ഈ ഫാക്ടറികൾ വരുമ്പോൾ അവിടുള്ള മാലിന്യങ്ങൾ ജലത്തിലോട്ട് തള്ളും. അപ്പം അതുമൂലമുള്ള ജല ജീവികൾ തന്നെ നശിക്കും പിന്നെ മനുഷ്യന് കുടിക്കാൻ. വെള്ളം ഇല്ലാതെ വരും. ഇതെല്ലാം നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മൂലവാണ് സംഭവിക്കുന്നത്. തീർച്ചയായും എ പ്രകൃതിയെ എന്നും തന്നെ സംരക്ഷിക്കണം അത് ഒരു ദിവസ ത്തെക്ക് മാത്രമായി സംരക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് എടുക്കുന്നോരു ദിവസ ട്ടാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം. ഈ ഒര് ദിനത്തിൽ മാത്രമാണ് ഒരു സ്കൂളിലായാലും ഒരു സമൂഹത്തിലായാലും. എല്ലാവരും ഒര്. ഇതിന് വേണ്ടി മാത്രം സംരക്ഷിക്കുന്ന ശ്ലോകം പറയുന്നു ചൊല്ലുനു ഒരു മരം നടന്നു ആ നട്ട മരത്തെ പിന്നെ അവർ സംരക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലി ഇപ്പോൾ മരങ്ങളുടെ അളവ് കൊറവാണ് പിന്നെ വീട്ടാവശ്യങ്ങൾക്കായി മരം മുറിക്കുന്നുണ്ട് പാചകാവശ്യത്തിന് പിന്നീട് വീട് വെക്കാന് ജനല് കട്ടള അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇതിനെല്ലാം മരം മുറിക്കുമ്പോ മരത്തിന്റെ അളവ് ഗണ്യമായി കുറയുകയാണ് ഒരു മരം നട്ട് വളർന്ന് വലുതായി വരാൻ ഏകദേശം വർഷങ്ങൾ തന്നെ വേണ്ടിവരും അപ്പോഴത്തേന് അടുത്ത തലമുറയുണ്ടാവും നമ്മൾ ഇപ്പോൾ ഈ വെട്ടുന്ന മരം അടുത്ത തലമുറക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അടുത്ത തലമുറക്ക് ഇനി വെ അത് തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പാടീട്ടിലിനി ഇനി വരുന്നൊരു തലമുറ ക്കി ഇവിടെ വാ വാസം സാധ്യമോന്ന് അതാണ് ഇനിവിടെ വാസം സാധ്യമാകോന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു
അതെ അതെ
താങ്കളുടെ അഭിപ്രായം പറയൂ
താ ഞാന് എൻറെ അഭിപ്രായം ഇതു തന്നെയാണ് താങ്കളുടെ അഭിപ്രായത്തിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നുണ്ട് കാരണം ഒരു ആ ഒരു ദിവസം മാത്രം പരിസ്ഥിതിയെ സംരക്ഷിക്കാന്നുള്ളൊരു ആ ഒരാശയത്തിൽ ഉറച്ച് നിന്നിട്ട് നമുക്ക് കാര്യമില്ല നമ്മൾ ഓരോ ദിനം പ്ര് അല്ലെങ്കില് ദിനം പ്രതി നമ്മുടെ സമൂഹത്തിൽ നിന്ന് വനങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കയാണ് ചെറിയൊരു ചെടി ആ ഒരു ചെടി ഒന്ന് ശ ഒരു ചെറിയൊരു പ്രായം തൊട്ട് അത് കുറച്ചൊരു പ്രായം ആകുമ്പൊഴത്തേക്കും അത് വെട്ടി നശിപ്പിച്ച ആ ഒരു ആ പ്രദേശത്ത് ഈ ഫ്ളാ റ്റ്കൾ പോലുള്ള സംമുച്ഛയങ്ങൾ വന്ന് തുടങ്ങിയ കാലം തൊട്ടാണ് ഈ കേരളത്തിൽ ഇതുപോലുള്ള ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നമ്മുടെ പുഴകളിലെ ജലാശയങ്ങളിലൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഇറക്കുന്നതും എല്ലാ തരത്തിലുള്ള പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിയെ ഒന്നാകെ മലിനമാക്കപ്പെടുന്ന പ്രവണതയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത് ഇത് ഒരു ദിവസം ഒരു ഒറ്റ ദിവസം പരിസ്ഥിതി ദിനമെന്നും അല്ലാതെ എല്ലാ ദിവസവും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഓരോ സമൂഹത്തിന്റെ ഓരോ തട്ടിൽ നിന്ന് എല്ലാവർക്കും അതിനുള്ളൊരു ഒരവബോധത്തിനുള്ള ക്ലാസുകൾ ബോധവൽക്കരണ ക്ലാസുകൾ അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ് ഇത്തരം ഈ ഒരു പ്രവണതക്കെതിരെ ശക്തമായി നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടതാണ്
തീർച്ചയായും കുറച്ച് നാൾ മുമ്പ് വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലല്ലേ ഇതിന്റെഎല്ലാം ഭാഗമല്ലേ എത്ര ജീവനുകളാണ് അപകടത്തിലായത് ഈ മരങ്ങൾ ഉണ്ടെങ്കിലല്ലേ സത്യത്തില് മണ്ണ് ഏഹ് സുരക്ഷിതം മണ്ണിന് ആഹ് കൃത്യമായി നിൽക്കാൻ കഴിയും മരങ്ങളില്ലാതാകുമോൾ മണ്ണിടിയും അതുപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങളുണ്ടാവും പിന്നെ മരങ്ങൾ കൊ കുറയുമ്പോ എന്നന്ന് വച്ചാ ജലം ആകിരണം ചെയ്യുന്നില്ല അപ്പം പൊതുവെ വെള്ളം കേറും പ്രളയം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടു മുറ്റും തറ പാകുകെ പണ്ടാണെങ്കിൽ വെള്ളത്തിന് പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ തറയോട് ഇടുന്നത് കൊണ്ട് ജലത്തിന് പോകാനായിട്ട് സ്ഥലം ഉണ്ടാവുന്നില്ല അപ്പൊ ആ വെള്ളം പുറത്ത് തോട്ടൊഴുകുന്നു പിന്നെ വയലുകൾ ഇല്ലാ വയലുകൾ ഇടിച്ച് നിരത്തിയാണ് വീട് വെക്കുന്നത് ഇതെല്ലാം കാരണമാണ് സത്യത്തില് പ്രകൃതി ഇത്രയും മോശമായി മാറുന്നത് ഇപ്പം നമുക്ക് വീട് വേണ്ടാന്നല്ല വീട് വേണം അത് ആഡംബര ത്തിനുള്ളൊരു വീടാവരുത് ആവശ്യത്തിന് മാത്രം ത്രം ഇപ്പം എല്ലാം വീടുകൾ വെക്കുന്നത് തന്നെ ആഡംബരത്തിനാ എത്ര എത്ര ആഹ് അജൈവ വസ്തുക്കൾ ചേർത്താണ് ഈ വീട് വെക്കുന്നത് ആവശ്യത്തിന് മാത്രമായ ഒരു വസ് ത്തുകൾ വെച്ച് നമുക്ക് വേണ്ടുന്ന വീട് വെക്കണം ബാക്കി അവിടെ പ്രകൃതി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്
അതെ അതെ ഇപ്പോൾ ഒരുപാട് ഈ ഭവനങ്ങൾ ആഹ്‌ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ എല്ലാവരും ഈ മോടി അല്ലെങ്കിൽ എല്ലാവരെയും കാണിക്കാനായിട്ടുള്ള പുറംമോടിക്കായിട്ടുള്ള കുറേ പരിഷ്കാരങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട് അത് ഒരു വർഷം വർഷം വീട് പണിത് കഴിഞ്ഞ് അടുത്ത വർഷം വീണ്ടും അതിൽ കൂടുതൽ അറ്റകുറ്റപ്പണികൾ നടത്തി അതിനെ വീണ്ടും മോടിപിടിപ്പിച്ച് കൂടുതൽ ആധുവൽക്കരിക്കുന്ന അങ്ങനൊക്കെ ഒരു രീതി ഒരു പ്രവണതയിലേക്ക് കേരള സമൂഹം ഇപ്പൊ കൂടുതൽ അങ്ങനെ കണ്ടുവരുന്നതുണ്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അത് ഇപ്പോ ചിന്തിക്കേണ്ടത് ഓരോ ഓരോ ദിവസവും പ്രകൃതി ആഹ് വളരെ തോതിൽ വലിയ തോതിൽ തന്നെ മലിനമാക്കപ്പെട്ടുക കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയില് ഇപ്പോൾ ഓസോൺ പാളിയുടെ ആ ദുരന്തങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് കാണുന്നുണ്ട് ഓസോൺ സുഷിരങ്ങൾ അതിലെല്ലാം നമുക്ക് അതൊക്കെ ഈ പ്രകൃതിയെ മൊത്തമായിട്ട് ബാധിക്കും ക്കുന്ന കാര്യമാണ് അതല്ലാതൊരു ഇന്ത്യ ഇന്ത്യ ഒരു ഇതിലോ അങ്ങനെ ലോകം മുഴുവൻ എല്ലാ സ്ഥലങ്ങളെയും ബാധിക്കുന്നതാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഈ ഓസോൺ പാളികളിലുള്ള വിള്ളൽ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രവണതയാണ് അപ്പൊ ഇതിനെ എല്ലാത്തിനും ഒരു ബോധവൽക്കരണ ക്ലാസുകൾ അല്ലെങ്കിൽ അത് സമൂഹത്തിലെ ഏതെങ്കിലും നമുക്ക് വിദ്യാലയങ്ങളിൽല്ല കലാലയങ്ങളിലും പുറമേയുള്ള മുതിർന്നവർക്ക് വേണ്ടിയിട്ട് എവിടെങ്കിലുമൊക്കെ ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു ഉചിതമായിട്ടുള്ള മാർഗമാണെന്നാണ് ഞാൻ കരുതുന്നത്
തീർച്ചയായും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാം പക്ഷെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാരും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം മാത്രമേ ചെയ്യുള്ളൂ ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുന്നു എന്ന് പറയുന്നത് ഇത് എന്തൊക്കെ കാരണം മൂലമാണ് ഉണ്ടാകുന്നത് നമ്മള് ഏഹ് വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട് വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക അതുപോലെ തന്നെ ഒരുപാട് ഫാക്ടറീസ് ഇവിടെ നിലവിലുണ്ട് അപ്പൊ അവിടെ നിന്ന് വരുന്ന പുക ഈ പുകയെല്ലാം കൂടെ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും, നൈട്രോസക്സൈഡിന്റെ എല്ലാം സാന്നിധ്യം വളരെയികം കൂടുതലാണ് അങ്ങനെ പോകുമ്പോൾ നമ്മടെ ഭൂമിക്ക് ഉണ്ടാകേണ്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് മാറുകയാണ് ഹരിതഗൃഹ പ്രഭാവം ഇല്ലാത ആകുകയാണ് ചെയ്യുന്നത് അതുവഴി അന്തരീക്ഷ ത്തിത്തിലെ താപം കൂടും അതുപോലെ തന്നെ ഗ്ലസിയേഴ്സിന്റെ എല്ലാം ലേസിയ്സ് ഉരുവും അതുപോലെ തന്നെ ജലനില ഉയരും ഇതെല്ലാം ഇത് കാരണാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം നമ്മൾക്ക് കൊറച്ച് കൊണ്ട് വരാനാണ് ശ്രമിക്കേണ്ടത് അതിന് മരം നട്ട് വെച്ച് പിടിപ്പിക്കാം അതുപോലെ ആണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കാം അത് ഒരു പരിധി വരെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കും പിന്നെ പെട്രോള് ഡീസൽ ഇവയൊന്നും ഉപയോഗിക്കാതിരിക്കുക വീട്ടില് എല്ലാം സോളാർ വെച്ചു പിടി പ്പിക്കുന്നെ നല്ലയായിരിക്കും അതുപോലെ അന്നെ ആഹ് ബയോഗ്യാസ് പ്ലാന്റ് വളരാന് ത് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ ഏ ബയോഗ്യാസ് പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കിട്ടും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു പരിധി വരെ കൊറയ്ക്കാം പിന്നെ എ എല്ലാവരും ഏ പ്രൈവല്ലി പെൾസ് ഉപയോഗിക്കാതെ പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക ആണെങ്കിൽ തന്നെ ഒരു പരിധിവരെ കൊറയ്ക്കാം
അതെ അതെ
എന്നാ ശരി ഞാ വെക്കുവാണേ
ആഹ് അതെ ആഹ് ഓ ഓ ശരി